കെൾക്ക്‌ന്ന്ണ്ടാ
ആ ഇപ്പ കേക്ന്ന് ണ്ട് പറ
ശെരിയാണ് ആ രാത്രിയായാലും റെയ്ഞ്ചിന്റെ പ്ര ണ്ട് അതാണ്
ആണോ ഇപ്പ രണ്ട് മൂന്നാള് അടിച് പോയി ആര് അടിച്ചിട്ടും കിട്ടണ്ടേ
അത് ആ അതാണ് ആരും അടിച്ചിട്ട് കിട്ടുന്നില്ല അതെന്തോ റേഞ്ചിന്റെ പ്രശ്നായിരിക്കും കുട്ടികളൊക്കെ ഒറങ്ങിയോ
ഉം കറങ്ങാണ്
ആ ആ എല്ലാരും ഒറങില്ലേ ആ പിന്നെ
ഒറങ്ങിട്ട് ഫോണ് ഇന്റെ ഫോണ് പറ്റാത്തോണ്ടേ ഞാൻ ഈ ഫോണ് കിട്ടി ട്ട് വേണം ത് അതാണ് ഇന്റെ പ്രശ്നം ഈ സമയത്ത്
വിക്കാ കടയാണോ
ആ അതെ
ആ അത് അ
ഇൻക് ഫോണില് കൊള് വര്ന്ന്ണ്ട് പക്ഷെ സൗണ്ട് പോണില്ല
ആ എനിക്കും കൊറെ പ്രശ്നങ്ങളൊക്കെ ണ്ടായിരുന്നു ഇപ്പം മക്കള് കൈ മോളം കെടന്നു ഇന്നേട്ട് കെ ടക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിളക്കയാണ്
ആഹ് ഇതല ഇത് കൈയ്യോള്ളത് വെറുതെ കളയാനും തോന്ന
ആ ആ അതാണ് അതാണ് അതാണ് വെറ്തെ പിറ്റെത്തെ രാത്രി കഴിച്ചിട്ട് കഴിച്ചോ കഴിച്ചിട്ട് നി ഇപ്പ എത്ര മണിക്ക് ന്നെ രാവില എണീക്കും
ഞാന് നാലുമണി നാലര ഒകെ ടൈമില് ഏണിക്കണം ച വീണ്ടും വീണ്ടും എണിക്കാ തോന്നുല
ആ അതാ ആ അതാണ് പകലോന്നും കിടക്കത്തില്ല പിന്നെ രാവിലെ പണിക്ക്‌ പോണം അപ്പ ആ സമയത്ത് എണീക്കും ആ സമയത്ത് എണീറ്റ് നിന്റെ പണി ക്ക എപ്പൊ കഴിയപ്പം ഉച്ചക്ക് ചോറും കടെക്കെ എപ്പഴാ കഴും
തായതോണ്ട് പെട്ടെന്ന് കഴിയും ഇപ്പൊ ഒരു മണി ഒക്കെ ആവുമ്പോത്തിന് കഴിയും
ഉമ്മ ഇല്ലയോ അവിടെ
ആ ഉമ്മിണ്ട് ഉമ്മിട്ക്കും ഒന്നും കൊഴപ്പൊന്നുല്ല മോളുംണ്ട് അപ്പൊര് പന്ത്രണ്ടര ഇപ്പം പെണ്ണിനേ ഭാലവാടിക് കൊണ്ടാക്ണോണ്ടേ കൊറ്ച് ദൂരാണ് ഇല്ല ഞാന് ഓടെ പണിെടു ഒത്തരും ഞാനെന്നേ കൊണ്ടാക്കണം
ആ കൊ നടന്ന് നടന്ന് പോണ ദൂരല്ലേള്ളൂ
അത്യാവശ്യം കൊയ്പ്പല്ലാത്ത തൂരണ്ട്
ആ നടക്കാൻ വേണ്ടിട്ടല്ലേ ആഹ് പിന്നെ പിന്നെ ലാ അവ്ടെ പോയ്ട്ടേ അക്ഷരങ്ങള് പഠിക്കണം പിന്നെ സ്കൂ സ്കൂളിപോണേന്റെ ഒക്കെ ഒരു ചിട്ടകളൊക്കെ പഠിക്കണം ൻകൊര് കൂട്ടാരായ്ട്ടെക്കെ കൂട്ടു കൂടുന്നതും അങ്ങനെ
പ്പിഷ്ടായി ആദ്യൊരു മടിയെനു ഇപ്പൊ കൊഴ്പ്പല്ല ഇഷ്ടായിക്ക്ണ്
അപ്പഴും ബാലവാടി പോയാ മാത്രേ പുള്ളര് പഠിക്കത്ത്ള്ളത് അപ്പൊ അത് വിടണോ ഒരു ദിവസം മടി കാണിചാ
ദേശ്യോ വക്ഷെ നമ്മള് പോയപ്പോൽ കൊഴ്പ്പല്ല ഓൽ ത് രസണ്ട് കളിക്കാനുതിനൊക്കെ ഷാറാണ്
ഷാറുണ്ട് അപ്പൊ പുള്ളോരായ്ട്ട് കൂട്ടുകൂട്യ പിന്നെ അവ്ടെ കൊറേ കളിപ്പാട്ടങ്ങളും ഉറ് കളിക്കാ സാനങ്ങളൊക്കെ ഇല്ലേ അ ആ ഇപ്പൊ നീ അവരെട്ത്ത്ന്ന് മാറി ന്നാണോ സംസാരിക്കുന്നേ സംസാരംകേട്ട് കുട്ട്യാള് ഒറങ്ങ ഒണരോ?
അല്ല അവള്യ പ്പർത്ത് ഇവള് ഇവടെ
അ കിടക്കുന്ന ആ ആ പിന്നെ വേ ന്താണ് വിശേഷങ്ങളൊക്കെ, രാവിലെ എന്താ നാസ്തക്ക് എന്താ മത്തേ ഇപ്പയെ നമ്മള് റെഡിയാക്കി വെച്ചിട്ടായിരിക്കുവല്ലേ?
വെച്ചിട്ടില്ല, കറിയൊന്നും ഉള്ളിം കേങ്ങും കറി വെക്കാ. വിചാരിച് പ്പയെന്നു അതന്നെല്ലേ നേരം വെളുത്താ അപ്പം പുട്ട് ചപ്പാത്തി
ഓ ഇനിയിപ്പ രാവിലെ എന്താ കറിവെക്ക നാസ് ന്താ കറിവെക്ക അത എന്താകും അതന്ന്യൊള്ളു ചിന്ത ഞാന് ഞാ ന്ന്ട്ട്പ്പൊ രാത്രിപ്പൊ എങ്ങനെയ പാത്രം കഴുകി കൊണ്ടിന്ന നെ വിചാര്ട്ടു ഇനിപ്പ നാളെ രാവിലെ ഇപ്പന്താ അപ്പക്കിന്ന്ക വെള്ളക്കടല വാങ്ങ്ചിട്ട് വന്ന്. ണ്ടായ്ര്ന്നു, അപ്പ ന്തായാലും കൊറച്ചെടുത്തയ്നാത്ത്
ദോശയാണെങ്കി നമുക്ക് സുഖത്തില് കെടന്നുറങ്ങാ. കാരണം രാവിൽക്കന്ന് ആലോയ്ക്കണ്ട
ഇവടെ എന്നു ഞാ ദോ മിക്കൂസങ്ങൾലും ദോശക്ക് ആട്ടി വെക്കുന്നു പിന്നെന്നെ അടിപ്പൊടി ഉണ്ടാക്കീട്ട് ആന്നല്ലേ ഇവടെ കാക്ക് കണ്ണെട്ത്ത കണ്ടൂട ദോശ യൊ പയീ ദോശ കൊൺ ഞാൻ മരിക്കൂന്ന് പറയും ദോശ വേണ്ടെന്നു പറയും പക്ഷെ നമ്മക്ക് എടപ്പുള്ള പണി അതല്ലേ എല്ലെലും മോക്ക് മോക്ക് ഇഷ്ടം ദോശയാണ്
മ് മക്കക്ക് ഭയങ്കര ഇഷ്ടാ ഇടക്ക് കര്യും ഇന്ന് ദോശ മത് തീറ്യം എതെന്നും വേണ്ടേ കടി
പ്പൊ നീ എന്ത്രരയാ പിന്നെല്ലാണ്ട് അരി അരിപ്പൊടി ണ്ട വെച്ചിട്ടുണ്ടാക്കോ പ്പൊ പത്തിരി ഇടിയപ്പൊക്കെയാണോ ഉണ്ടാക്കല്?
ആ ഞാന് ഇടിയപ്പും ചപ് അ ചപ്പാത്തി പുട്ട് അപ്പം അപ്പം കൂട് തലായ്ട്ട് പിന്നെപ്പൊ നമ്മക്ക് മടിള്ള ദിവസം വലെ റവേ
അ റവ ഉപ്പുമാ ആ ഇത്ണ്ടല്ലോ ചപ്പാത്തി തന്നെ ഇവടെ ഡെയ്‌ലി ന്ന് രാത്രി ഉണ്ടാകും ചപ്പാത്തി അതോണ്ട് രാവിലെ നാസ്തക്കായ്ട്ട് അതെടുക്കാൻ പറ്റൂല്ലല്ലോ രാത്രി എന്തായാലും അവ്ടെ ചപ് പ്പാത്തി എന്നെച്ചാ രാവിലെ മാത്രല്ല എനിക്ക് നാസ വെക്കണ്ട രാത്രിയും നോക്കണ്ടേ ന്താ എന്തോ വെച്ച ഉണ്ടാക്കണ്ടേ അപ്പഴാണ് പ്രശ്നം അതോണ്ടെന്തെയ്യും രാവിലെന്നങ്ങ് ദോശയാ അരി അങ്ങാട്ടും അരി പച്ചരി വെള്ളത്തിലിട്ട് ആട്ട്യങ്ങ് വെക്കും പ്പം ദോശ പിന്നെ രസവാണേൽ ഇഡ്ലിയാക്കും ആ അങ്ങനെ ചെയ്യും പിന്നെ രാത്രി യനും ഗോതമ്പിന്റെ എന്തെങ്കിലും വേണോല്ലോ റവ അപ്പൊ ഈ ഉപ്പുങ്ങക്ക് കിട്ടുന്നത് രാ ത്രിയാരിക്കും
ആ അങ്ങൻത്തൊക്കെ ലെ?
അപ്പൊ അ അപ്പൊ എന്തായാലും രണ്ടു നേരം എന്താണ് നോക്കണം രീതിലങ്ങ് പോട്ടേന്ന് വിചാരിക്കും. അങ്ങനെക്കെ തന്നെ ആവ ല് എന്താലെ പ്പം?
എയ്ക്ക് ഇന്റെ വിടുപോണ ഭയങ്കര ഇഷ്ട രാവിൽത്തെ കാര്യംലോച്ചിട്ട അറിയാ
അ അ അ അവന് അതാ പിന്നെ മീൻ ഇങ്ങട് കി ടി കയിഞ്ഞ ഓക്കെ പിന്നെ ഇപ്പം ചക്ക തീറായെങ്കിലും അപ്പറത്തെ പയെ പ്ലാവിലിഷ്ടം ഒര് ചക്ക നിപ്പുണ്ട് അപ്പൊ ഈ എന്നും ഓരൊന്നോക്കെ ചെറിതാണ് വല്തു ചെറ്തൊക്കെ ഇണ്ട് അതെട്ത്ത് കൊണ്ട് രും അതൊക്കെ ഇവിടെ ചോർ ന്റുടെ വേവിക്കാ എല്ല തിന്നും കേട്ടാ എല്ലാരും ചക്ക തുപ്പാെ ചക്ക വയങ്കര ഇഷ്ട്ടവാണ് അപ്പോ ഇന്ന് ചക്ക ഇണ്ടാവും ചക്കയും മീൻകറിഉം ഒണ്ടെങ്കി പിന്നെ വേ ർ ഒന്നും വേണ്ട ഇവിടാർക്കും അപ്പം ചക്ക ഇവിടെ ഇവടെ ഭയങ്കര ഇഷ്ട പപ്പേയ്കി ക്ക കത്ത അല്ലക്കൊക്കെ കഴിക്കും കൊറച്ചേ കഴിക്കുള്ളൂ പശെ ഇവിടുത്തെ ഉപ്പാക് ച ക്ക വേണം ക്കെ നന്നായിട്ട് അത് ഒ വൃത്യാക്കി എടുക്കാൻത്തിരു താമസാണെങ്കിലു എന്തായിരുന്നു ബ്രോ ഞ ചക്ക നമ്മള് ന്താ ദിങ്ങക്കത് ഞങ്ങള് ചക്ക എന്താണ് ചോളെ ചൊളോക് ന്താണ് ആ കുരുക്കെ കളഞ്ഞിട്ട് അരിഞ്ഞിട്ട് ആവീ വേവിച് ന്താണ് കൊ റ ച്ച് വെള്ളം ഒഴിച്ചിട്ട് വെ കുക്കർളോന്നും വെകൂല ഞമ്മൾ അടുപ് വെറകടുപ്പ്മ്മെ തന്നെ വെയ്ക്കും. വേ വേവി ത് ആവി വെന്തു വരുമ്പത്തിക്കും ന്തേയ്യും തേങ്ങയും കാന്താരിമുളകും ചെറുള്ളിയും പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി ക്കെ ഇട്ടിട്ട് ഒന്ന് ചതയ്ക്കും തേങ്ങ ചതച്ചി ഈയാവി കേറി വെന്താ വേവാറായിരിക്കുമ്പോത്തേക്ക് ഈ ആയപ്പ അങ്ങ് ത തേങ്ങ തിടും ഈ തേങ്ങ കൊ തേങ്ങയുടെ കൂട്ടേ ഇട്ടിട്ട് വെന്താ ആ ചക്ക വേവുമ്പോ ഇത് കൂടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊഴച്ചങ്ങെടുക്കും. ഉപ്പു ഇട്ടിട്ട് അപ്പൊ നല്ല കപ്പ വേവിച്ചത് ഇരിക്കണ മാതിരി അങ്ങനെ ഇരിക്കും കൊഴഞ്ഞിരിക്കൂലെ? അപ്പം നീ ചോറിന്റെ ഓ ട് ആ ഒരു എഷ്ട്ര എടുത്ത് വെച്ചു ഇങ്ങനെ വെളമ്പി കൊടുത്ത് അയിന്റെ മേല് കറി ഒയിച്ച് വെറും ചക്കയും കറിയും കൂട്ടി കഴിക്കും? അല്ലെങ്കി ചോറും കൂട്ടി കഴിക്കും പിന്നെ പഴഞ്ഞി ടിക്കുമ്പം ഈ വേവിച്ച ചക്കി ണ്ടല്ലോ അത് ചുമന്നു ഇട്ടിട്ട് തൈരൊക്കെ ഒഴിച്ച് മുളകൊക്കെ ഒടച്ച് ഹ്
നല്ലത.
ച്ച പിന്നെ ചക്ക വറ്റല് ണ്ടാക്കും.
അതെങ്ങെനെ?
ചക്കവറ്റല് അടിപൊളിയല്ലേ അത് നീ ചക്കവറ്റൽ ണ്ടാക്കത്തില്ലെ ചക്ക നീളത്തി നമ്മ്ടെ അരി ഞ്ഞെടുക് നീളത്തിൻ ചൊള എന്നിട്ട് ചുപ്പും മഞ്ഞപ്പൊടിം തളിച്ചിട്ട് എണ്ണേൽ വറുത്തു കോരി എട് ച ചിപ്സ് ആ ചക്ക ചക്ക ചക്ക ആ നിങ്ങള് ചക്ക പൊരിന്ന് ഞങ്ങള് ചക്ക വറ്റല് ചക് ചക്കവർ ത്തത് ന്നും പറയും ചക്ക വറ്റല്ന്നും പറയും അങ്ങനെ ചെയ്യും പിന്നെ എന്താണ് ചക്കുകുരു ചക്കക്കുരു ഉണ്ടല്ലോ അതിന്റെ കുരു മുരിങ്ങയിലെ ഇട്ട് തോരം വെയ്ക്കും.
ആ
കുരു വേവിച്ച് വെച്ചിട്ട് ഹ്
ആ ഹ് അങ്ങനെക്കാറുണ്ട്. ചക്കക്കുരി വെറും ചക്കക്കുരു ഉപ്പേരി വെക്കും ചക്കക്കുരു കൊണ്ട് പായസം ണ്ടാക്കും തോന്ന്ണ്.
മ് കൊള്ളാ ചക്ക കുരുണ്ടോന്തേല്ലാം ആ കാര്യങ്ങൾ ചെയ്യും പിന്നെ ഈ ന്താണ് ഈ ചക്ക പുഴുങ്ങും എന്നു ച്ചാ അതൊരു വേവിച്ച് അരിയാണ്ട് അരിയാണ്ടേ ചോള മാത്രം എടുത്ത് ട്ട് പുഴുങ്ങും പുഴുങ്ങിപ്പിച്ച് തേങ്ങാ കൊത്തു കൂടി ഇട്ടിട്ട് നല്ല മുളൊകൊക്കെ ഒടച്ച് കൊച്ചുള്ളിയും കാന്താരിയും വളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഇത് കൂട്ടിത്തിക്കും എല്ലാം ടേസ്റ്റ് ആണ് ചക്കഎങ്ങനെ ചക്ക ത പോോലെ ഇരിക്കും
പി ചക്കക കൊണ്ട് ഇപ്പൊ എന്താ പറയാ എന്താ പറയൊ വഏതിലൊക്കെ കാണാലോ
ചക്കല്ല പിന്നെ എന്താണ് ചക്ക പഴു ഇത് വെച്ചിട്ട് എന്താണ് ഉണ്ടാക്കൂല്ല ചക്കര പിന്നെ എന്താണ് വേറെ എന്തോ ഒരു സാധനം ഉണ്ടട്ടോ എന്തൊക്കെ കൊള്ളാം എന്തൊക്കെ പിന്നെ ചക്കര വരട്ട് ആ് അത് തന്നെ അങ്ങനെന്തോ ഉണ്ട
അത് ഇളക്കി ലേഹ ഉണ്ടാക്കണം മാതി നല്ലവോ ഉളക്കിൊണ്ടിക്കണം തോന്നണം നമ്മ ഉണ്ടാക്കി കഴിഞ്ഞ വർഷം
ആ ചക്ക കുറേ അതും ബരിക്ക ചക്കയല്ലേ പറ്റുള്ളൂ കേട്ടോ മറ്റതില് ഒരു മധുരം പോലും ഇൻ കൗ കൂടെ സെറ്റ്
ഉം ഉം ഉമ്മ ഉണ്ടാക്കീനു നല്ല രസംണ്ടായിനും കഴിഞ്ഞ വർഷേ ഈ വർഷം അം ആഗവാനായപ്പൊളാണ്
ആ പിന്നെ അതങ്ങനെയാണ് വെച്ചിരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി
ഞങ്ങളപ്പുറത്തണ്ട് ആ ചേട്ടന്മാര് അവരുണ്ടാക്കി അവര് ഇത്പോലെ അവരുണ്ടാക്കണ കണ്ടിട്ടാണ് അമ്മ ഉണ്ടാക്കിയോക്കിയെ അവര് കൊറേ ചപ്പടന്നു ണ്ട്. ഓരോ ആ ഭർത്താക്കന്മാരൊക്കെ വരാൻ വേണ്ടിട്ട്
ആ ഉണ്ടാക്കും പക്ഷെ സംഭവം ന ല്ല ടേസ്റ്റ് ആ ചക്ക വെച്ച് എന്ത്‌ണ്ടാക്കിയാലും അത് നമ്മുടെ ആരോഗ്യത്തിന് ദൂഷ്യല്ലല്ലോ നമുക്ക് കഴിക്കാലോ എത്ര വേ ണെങ്കിലും കഴിക്കാ അത് കഴിച്ചെന്നും പറഞ്ഞിട്ട് പിന്നെ വായുടെ അസുഖള്ളോലൊന്നും തോന ഇത് കഴിക്കിന്നില്ല. വാഴുന്റെ പ്രശ്നം ഉള്ളോണ്ട് ഇക്കാക്കങ്ങനെ തോനെ കഴിക്കാൻ പറ്റത്തില്ല. എങ്കിലും എന്നും ഞങ്ങങ്ങള് കുറച്ച് ഇപ്പ ഇന്ന് തീർന്നിട്ടുണ്ട്. ഒരെണ്ണം ഒരു ചക്ക അടത്തി നമുക്ക് ഒരു മൂന്നാല് ദിവസത്തേക്ക് ഉണ്ടാവും വെ ക്കാൻ വേണ്ടിട്ടേ കൊറച്ച് കൊറച്ച് എടുത്തിട്ട് ചൊളയാക്കിട്ടങ്ങ് ഫ്രിഡ്ജിൽ അപ്പഴേ എടുത്തങ് വെയ്ക്കുമ്പം ഒരു ചക്ക മൂന്നാല് ദിവസ്തേക്കൊക്കെ ഇണ്ടാവും. അങ്ങനെയൊക്കെയാ പോന്നത് ആ ഞാനേ വിളി ക്കാ ട്ടോ ആ ശെരി ആ വിളിക്ക ഞാ അങ്ങട് വിളിക്ക